എവിടെ ഹലോ എന്തൊക്കെയാണ് ഹലോ കേൾക്കണീയടി
എഫ്
ഏ കേൾക്കണ്ട് എക്ക് കേൾക്കണ്ട് ഉണ്ട് ഓടെ എവിടടി ഏ
ഹലോ
കേൾക്കണില്ലേ ആഹ് എന്നാപ്പ പറ എന്തെങ്കി ക്ക എവിടെയാ ടെന്ന് അനക്ക് ഞാൻ കൊറെ നേരമായി വിളിക്കല് തുടങ്ങിയിട്ട്.
ആണോ ഞാന് അവിടെ ഇരിക്കേന്നെ നീ എവിടെ.
ഞാൻ ഇവിടത്തെ പേരയുണ്ട് ഒരു വൈ പോയിപ്പോ വന്നതാണ്, എന്നിട്ട്‌ പരിപാടി ഉണ്ടായിരുന്നു.
ഏഹ് എന്ത് പരുപാടി.
അത് ഒരു മുടൽച്ചില് പരിപാടി മുടൽച്ചില്ന്ന പറഞ്ഞാ കുട്ടിന്റെ. പ്രസവിച്ചതിന്റെ കുട്ടിനെ കാണല് പരിപാടി ഉം. അത് ഇനി ഇങ്ങനെ വന്ന ഇപ്പൊ പോയി വന്നതാണ്.
ആഹ് ക
ആഹ് ചോറൊക്കെ വെച്ചു ആഹ് കഴിഞ്ഞ് ഇതപ്പടെ തൊട്ടടുത്തുള്ള പേരലായിരുന്നു. വേറെ എന്തൊക്കെയാ ചോറൊക്കെ കഴിച്ചോ.
എന്തൊക്കെ കഴിച്ചേ.
അവിടന്നോ അവിടുന്ന് ബി ബിരിയാണി മുട്ടൻ ബിരിയാണി ചിക്കൻ മന്തി. ബ്രോസ്റ്റ് ബീഫ് വരറ്റ് പിന്നെ സൈഡായി ട്ട് പിന്നെ ഇതുണ്ടായിരുന്നല്ലോ ലുക്കൈമാ ഇതുയുണ്ടായിന്ന് പിന്നെ എന്താണ്. ഉം നല്ല രണ്ട് മൂന്ന് ഐറ്റം മുട്ടായികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല പേരൊന്നും.
വേറെന്തൊക്കെ ഉം ഉഷാർ തന്നെ പിന്നെ ജോട അനക്ക് ഇന്ന് എന്തായിരുന്നു. കൂട്ടാന്
ഉം പൊറോട്ടയും മീൻ കറിയും.
ഏഹ് വേറെന്തൊക്കെ ഉം എന്താ നേരം വൈകിയെ. കോഴിയെക്കെയെല്ലാം കൂക്ണ്ടല്ലോ. കോഴിയെക്കെ എല്ലാം കൂക്ണ്ടല്ലോ. ഏഹ് ആരാണ് കോഴി ആരാ ഇണ്ടാക്കണ ഉമ്മ.
ഉമ്മ്മ ഉമ്മ
ഏഹ് മുട കുത്തലുണ്ടാ. ഒക്കുവാ അനക്ക് കിട്ടുവോ ഉം ഉത്തലാണോ മൂടാതെ വെയ്ക്കാൻ. ഉം ഉം താറാവ് ഒക്കണ്ടേ ഏഹ്.
താറാവില്ല കോഴി മാത്രം.
ഏഹ് എന്ത് പഞ്ച് പഞ്ചായത്തത്തെ നാടൻ കോയിക്കളോ.
ആ അതെ
ഏഹ് പിന്നെ വേറെന്തൊക്കെയാ ഇന്ന് ക്ലാസ്സ് ഒന്നും ഇല്ലലോല്ലേ.
ഉണ്ടോവിടെല്ലാം.
ഏഹ് ഇന്ന് ഞങ്ങള് അവിടെ ഉണ്ട്, ചില ചിലവർക്കൊക്കെ ഉണ്ട്. ചിലർക്കില്ല ചെറിയ കുട്ടികൾക്കൊന്നും ഇല്ല ഉം വേറെ എന്തൊക്കെയാ. ഉമ്മക്കെ ചോറൊക്കെ കഴിച്ചു കിടുന്നോ.
ആഹ് അമ്മ തേയില വെട്ടാന്.
ഏഹ്
ഉം
പിന്നെ എപള എത്ത് ഇനി ഉമ്മാ
അമ്മ ഒരു അഞ്ച് മണി ആ സമയത്ത് എത്തുള്ളൂ
അപ്പൊ ഇജ്ജ് തന്നെ ഒള്ളു ഒറ്റക്ക് പെരെല്
ആ ഞാൻ തന്നെയുള്ള
ഉം പിന്നെ വേറെന്തൊക്കെ ഉമ്മ പോവമ്പത്തും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാ ഉമ്മ പോവമ്പത്തും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരും നിനക്ക് ജിണ്ടാകുക തന്നെ ഇജ്ജ് ഇപ്പന്തൊക്കെ എടുത്ത് കൊടുക്കും ജെന്തൊക്കെ ചെയ്തു കൊടുക്കുമമാക്ക് തൊടക്കൊക്കെ ചെയ്തുല്ലേ ക്ലാസിന് പോകുമ്പോളോ ക്ലാസിനോ
വന്നിട്ട് ചെയ്യും രാവിലെ
ആഹ് ആഹ് ആഹ് ആഹ് ഇന്ന് പിന്നെ പിനോയിവാണല്ലോല്ലേ വേറെന്തൊക്കാ എവിടക്കും പോയില്ലേ ഇന്ന് ഒറ്റ എടാ ഞാനും മക്കളും തന്നെ
പോയില്ല
ഏ
ഉം
എടുത്ത് അയൽവാസികളോടക്കൊ ഒന്നും പോവുല അല്ലെങ്കിൽ കൂട്ടുകാരത്തികളോടക്കൊന്നും പോവുല
ഇല്ലല്ല ഇന്ന് ഞൻ ഫ്രീയായിരിക്ക
ഏ ഫ്രീ ആവൂലേ വെറുതെല്ലാന്റെറെ വിളി പിന്നെ
പിന്നെ ങ്ങക്ക് ചെടികളൊക്കെണ്ടോ
ചെടിയാ ചെടിയൊന്നും അങ്ങനെ ഇല്ല ഇവിട അങ്ങനെ
ഉം
ചെടിയാന്ന് വെച്ചിട്ട് അങ്ങനെൊന്നും അങ്ങനെ നോക്കലില്ല ഇബടെ പ പറ്റൂല കുട്ട്യാളെ എടെ പറ്റൂല മോളേ ചെറിയ കുട്ട്യാൾ പറിച്ചിട്ടിട്ടേ ആദ്യൊക്കെ ഉണ്ടായിന്ന് ചെറിയൊരു പൂവ് ഉള്ളതൊക്കെ ആദ്യെ കണ്ടാക്കി ഇപ്പൊ അങ്ങനെ പിന്നെ ഉണ്ടാക്കറില്ല
ഏ
ആഹ് ആ ആ
വേറെന്തൊക്കെ
വേറെ വന്ന് ആക്കണ പെട്ടനന്ന് പോപ്പ് അതെ എറച്ചി കൊടുന്ന് തരാൻ വേണ്ടിട്ട് എ ഒരാള് വിളിച്ച് ഞാൻ പറഞ്ഞല്ലേ ഇത്ര പേരെ പരിപാടി ഉണ്ട് എർച്ചിതാ
ഇന്ന് അവിടെന്നാ നേർച്ച ഉണ്ടോ
നേർച്ചല്ലടി ഇതിന്റെ അർഥത് ഇന്ന് കുട്ടിനെ കാണലാാണ്ന്ന് പറഞ്ഞില്ലേ അതിന്റെ ഇറച്ചി ഇപ്പത്ത്ണൊള്ളൂ തൊട്ടടുത്ത് പേരെ പക്ഷെ എന്താ എല്ലോത്തും കൊടുത്ത് കൊടുത്തു പോകുന്നപ്പ പേ
ഉം ഉം
പ്പങ്ങട്ട് പ്പത്തും ആഹ്
ന്നട്ട് ങ്ങളെ ഭർത്താവിപ്പെടെ എഹ്
ങ്ങള് ങ്ങള് ഗഞ്ച്ല്ലോട്ത്തിക്കി കേക്കില്ല
തിന്ന് വന്നിട്ട് രാവിലെ പരിപാടി പോന്നിനീ രാവിലെ പരിപാടി പോ പിന്നെ ഏർ രാവിലെ പരിപാടി കാരണം ആള് വന്നിട്ട് പിന്നെ ഏ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വിളമ്പിത്തരാ ഇഞ്ഞിപ്പ അങട്ട് പോണില്ല ഓരോർക്ക് പോണില്ല ന്നാ ഞങ്ങള് പോയി പെണ്ണങ്ങളൊക്കെ പോയി ഇങ്ങോട്ട് പോന്നു അപ്പൊ ഉം പിന്നെ ഈ ഞാൻ ചോറ് വിളമ്പി തരാന്ന് പറഞ്ഞ് വന്ന് ഞാൻ ആ പേരേന്ന് വന്നപ്പോ പരിപാടി കഴിഞ്ഞ് വന്നപ്പോത്തിന് ആൾ പോവുകയും ചെയ്ത് അല്ല തിരക്കുണ്ട് ആരോ വിളിക്കണ്ട് എന്നോക്കെ പറഞ്ഞു പോയി
ആഹ
പല്ലിയങ്ങക്ക് പല്യ
ആഹ ഉണ്ടണ്ടായിരുന്നു തിക്ക കൊടുക്ക ആശുപത്രിയില് ആശുപത്രിയില അറ്റൻഡർ
തന്നെ പിന്നെ ആങ്ങളരോ ആങ്ങളാരില
ആങ്ങളാര് ഒരാള് ഇൻഡസ്ട്രിയിലും ഒരാള് വയറിങ്ങും
ഉം ജി ഒരാള് മാത്രം
ഉം ആഹ ഞാൻ ചെറുത്
ആഹ് ആഹ് വേറെ എന്തൊക്കെ
വേറെ നല്ലന്നെ
അനക്ക് പിന്നെ ചെടിയും ഇതൊക്കെ ഉണ്ടാവൂലേ ആന്റെ ചെടിയും പൂച്ചൊക്കെ ഇണ്ടാ പൂച്ച പോയി എനിക്കും ഇല്ല ചെടികൾ ചെടികള് ഉണ്ടാക്കിട്ട് കാര്യമില്ല കുട്ടികൾ പറിച്ചിട്ടിട്ട് മടുത്തിട്ടെ പൂവൊ ണ്ടാടായവേ അങ്ങോട്ട് നുള്ളി ഒഴിവാക്കും പിന്നെ ഇവിടെ വെള്ളം നിക്കും മഴയായാ നല്ല ല്ലം വെള്ളം നിക്കൂടൊ അപ്പൊ അങ്ങനെ ചെടിയൊക്കെ ചീയും അങ്ങനെയായിട്ട് പിന്നെ വേണ്ടന്ന് വെ ച്ച് ഞങ്ങള് പിന്നെ കൊമ്പ് ചെടികൾ ഉണ്ടായി നല്ല കൊമ്പു ചെടികൾ ഉണ്ടായിരുന്നിട്ടാ അതൊക്കെ പിന്നെ ഉം ര് ഒരാസരത്തി പിന്നെ നമ്മുടെ ഉപ്പനെ വെട്ടി വെട്ടിട്ട് കൊമ്പ് കുത്തിയിട്ട് ഇഞ് ഇഞ് നോക്കട്ടെ ഇഞ്പ്പോ വീട് പണിയൊക്കെണ്ട് അപ്പയ്ന്റെ ക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പം പണി ങ്ങനെ ചവിട്ടി കൂട്ടിയിട്ടൊക്കെ ഓലാണ്ടിങ്ങടും നടക്കുമ്പളും ഇതാക്കുമ്പളൊയ് ചവ് കിട്ടീട്ടൊക്കെ ഒ- പെ- ഒക്കെ പണി കഴിഞ്ഞ്ക്ക്ണു അപ്പ ഇഞ്ഞിപ്പ ആക്കൊ കഴിഞ്ഞ് ട്ട് വാണം ഇഞ് വെക്കണം നോക്കട്ടെ
ഊം
എല്ലാത്തൊക്കെണ്ട് ചക്ക, മാങ്ങ അങ്ങനത്തൊക്കെണ്ട് മുരിങ്ങ അങ്ങ പലേ സാധനങ്ങളൂണ്ട് ചെടി ഇല്ലന്നൊള്ളു ഓർക്കാപുളി പുളിയാളും അതു ഇതൊക്കെണ്ട് അഹ് ചോറാ ന്ന് ഒരു പരിപാടി ഉണ്ടെടോ ഇത്താന്റെ ഇക്കാന്റെ ഇ ത്താന്റെ വീട്ടില് പരിപാടിണ്ട് ഒരു വിരുന്നുണ്ട് അപ്പൊ അവ്ടുക്ക് പോവാണ്ട് ഇപ്പൊ കൊറച്ച് കഴിഞ്ഞ പോവണ്ട് അപ്പൊ അത് വരെ ഒന്ന് കൊറച്ചേരം കെടക്കട്ടെന്നു വിചാരിച്ചിട്ട് ആര്ക്ക്‌ ഇക്ക് മൂന്നാളെടീ മൂന്നാള്ണ്ട് കേൾക്ക്ണില്ലേ അനക്ക് ഹ-ലോ ഇജ്ജെവ്ടേ ഹലോ എവിടെടി ഹലോ ഹലോ ഹലോ എവിടെ ഇവിടെല്ല റേഞ്ച് ഉണ്ടല്ലോ അനക് അഉക്ക് കേക്കണില്ല എന്താ മക്കളെ ഏയ് ഹലോ എവിടെടി പെണ്ണേ കേൾക്കണന്നിയ്യ എന്ത് പറ്റി ഹലോ ഹലോഓ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ എവിടെടി പെണ്ണെ ഒന്നും കേൾക്കണില്ല